ഹലോ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ ആ സുഖാണ് എന്തൊക്കെയാ വിശേഷം
ഓ ഇങ്ങനെയൊക്കെ പോന്ന് അവിടെ മഴയൊക്കെ എങ്ങനെണ്ട്
മഴൊക്കെുണ്ട് ഇപ്പൊ ഇങ്ങനെ പെയ്യണ്ട് മഴ പെയ്യുന്നുണ്ട് അ അങ്ങോട്ട് മഴണ്ടോ
മഴ
ഹലോ
എടേല് ഒരു റേഞ്ച് പ്രോബ്ലം പോലെ എങ്ങനെ ഇപ്പ കൊഴപ്പല്ല
ആണോ ആ ആ ഇവിടെ രണ്ട് മൂന്ന് ദോഷായിട്ട് നല്ല
മഴയാണില്ലേ ആതെ ആ ഇവിടേക്കും നല്ല മഴയാണെ ഇന്ന് കൊറച്ചരു കുറവുണ്ട് ഇനി
ആ നല്ല
ഫുഡൊക്കെ കഴിച്ചില്ലേ
ഫുഡൊക്കെ ആ ഇപ്പൊ കഴിച്ചതേള്ളു അവിടെയാ
ആ അപ്പൊ കഴിച്ച ഇതാ കിടന്നു
ആ നല്ലേ മോള മല്ല മക്കളാണോ വീട്ടിലവിടെ സംസാരിക്കുന്നത്
ആ മോനാണ് ഒരാളള്ളൂ
ആ അല്ല
വീട്ടില ഉറങ്ങിട്ടില്ലയ എന്നും വേം ഉറങ്ങാറുണ്ട് ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോ വൈകുന്നേരം ഉറങ്ങിപ്പോയി അപ്പൊ ആ അപ്പൊ എന്തായി ലെറ്റ് ആവും
ആ.....
ല്ലാരൊക്കെയള്ളേ
വീട്ടില് അമ്മയും ചേട്ടനും അച്ഛനും ഞാനും
മരീഡല്ലല്ലേ
അല്ലല്ല
ആ എന്ത് ചെയ്യ പഠിക്കയാണോ
ആ ഞാനിപ്പോ ട്രെയിനിങ് കഴിഞ്ഞു റേഡിയോളജി
ആ അ
പെയിനയിട്ടിങ്ങനെ നിക്കന് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് അവരടുത്ത് ടി വി കൊടുത്തിട്ടിനി കേറനടുത്
ആ അത് ശരി. ഇന്നെന്തേനി ഫുഡിനെന്തേ സ്പെഷലെന്തെ?
പിന്നെവിടപ്പവും ചിക്കൻ -യിരുന്നു രാത്രിയിൽ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബിരിയാണി വെച്ചിട്ടം ബാലൻസ് രാത്രിയിലുണ്ടാക്കുന്ന സ്റ്റൂവാണ്
അയ്ശരി
ആവോ ആ അ
ആ കേട്ടു കേട്ടു എല്ലാരും കെടന്ന് ഇവിടെ സ്പെഷ്യലായിട്ടൊന്നുല്ലന്ന് ന്ന് മീനൊന്നുല്യനീ മഴൊക്കായിട്ട്.
ആ ശരിയ ഇവിടേം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ടപിന്നെ
ആ ഇവിടെമ് മഴ മ് പെഴുതാല് ഈ ക പോവുലല്ലോ മീന് ആയിറ്റ് പോണ ആൾക്കാരൊന്നും അങ്ങനെണ്ടാവൂല.
ആ എറങ്ങത്തില്ലല്ലേ?
മ് എല്ലാരും കിടന്നീലേ
ഇല്ല ഇവിടെ ടീ വി കാണുന്നു പിന്നെ ചേ- ചേട്ടം പുറത്തു പോയേക്കുവാ ചേട്ടൻ വരാതി നീപൊ ആരേം കിടകത്തൊന്നുല്ല
ആ എല്ലാരും ലൈറ്റ് ആവോ കിടക്കാന്?
ആ ടി വി കണ്ടിരിക്കുവാണെങ്കിൽ എല്ലാരും അങ്ങനങ് ഇരുന്നോളും
നേരത്തെ എണീക്കൂലേ
അമ്മ നേരത്തെണീക്കും ഞാനിനി ഇന്നെന്റെ ട്രെയിനിങ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം- പ്പൊ എന്തെങ്കിലും താമസിചെണീറ്റാലെന്തെങ്കിലും ചെയ്തു കൊടുക്കണോന്നേഒള്ളു പറഞ്ഞു വല്യഅടുക്കളപ്പണിയൊന്നും അല്ലേൽ നമ്മള് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളരേതേയൊള്ളു ഞാ പിന്നെ കൊറചൂടെ കഴിയുമ്പോത്തേക്ക് കെടന്നുറങ്ങും ഇന്ന രന്ന പോലും ചേട്ടന് ഇനിയിപ്പോ വരണം
ആ അച്ഛനെന്താ ജോലി
അച്ഛന് വീടിന്റെയൊക്കെ പണി
ആ കോൺട്രാക്ടറാണ്
ആ കോണ്ട്രക്ടറായിരുന്നു
എങ്ങനെ മനസിലായില
എല്ലാജൊ അങ്ങനെ ഇന്ന ജോലിയെന്നൊന്നും ഇല്ല വീടിന്റെ മറ്റേ തട്ടിന്റെ പണിയും മേശിരി പണിയും എല്ലാത്തിനും പോവും
അ ആ ഏട്ടൻ ജോലിണ്ടോ
ആ ഏട്ടനൈറ്റിങ് കഴിഞ്ഞു നി യാച്ച ചേട്ടന്പ്പം ഒരു ജോലി ഇണ്ടായിരുന്നു ആണോ എനിക്ക് പറയുന്നേക്കലോ ഞാൻ വൈഫൈകണക്ട് ഹലോ ഞാൻ വൈഫൈ കണക്ട് ക്ഷ് റെയിഞ്ചുണ്ട്
ആണോ
നല്ല കേക്കാൻ പറ്റുന്നുണ്ട്
ആ ഇപ്പൊ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ ആ അവിടെ എന്താ ചേച്ചിക്ക് ജോലി ഒള്ളആണോ
ഇല്ല്യാഇല്ല്യാഞാന്പ്പോ ഹൗസ് വൈഫാണ് പിന്നെപ്പൊ ക്ലാസ്സിന്പോകുന്നുണ്ട് കമ്പ്യൂട്ടർക്ലാസ്സ്‌
ഹലൗ
ഹലോ
ആ ആ അല്ലെ
ആ
ഹലൗ ആ അപ്പൊകുഞ്ഞിനെ കുഞ്ഞിനേ
ഓന് ക്ലാസിനു പോയതിനുശേഷ ഞാന് പോവാ
ഓ അങ്ങ
എനിക്ക് എ എൻ പന് പന്ത്രണ്ടുമണി തൊട്ട് എന്താണ് രണ് രണ്ടരവരേണ് ക്ലാസ്ണ്ടാവ
ആ ആ
അപ്പൊഓനെ പറഞ്ഞയച്ചിട്ട് അയിന്റെശേഷണ് പോവുംപിന്നെഓന് ഇവിടെ വീട്ടിലെത്താനാവുമ്പോത്തിന് തിരിച്ചെത്തുംചെയ്യും
ആ മോൻത്രില്ലാ പഠിക്കുന്നേ
എങ്ങനെ
മോനെത്രില്ലാ പഠിക്കുന്നെ ചെറിയആളല്ലേ കൊണ്ടുവിടൊ അതോവണ്ടിയുണ്ടോ
വണ്ടിവരും
മ്
ഇങ്ങക്ക് മഴപെയ്താന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ അവിടെ? ഇല്ല്യഇല്ല്യ ഇവിടെഅടുത്താണ്.
ഞങ്ങടെ വീടിന്റെ വീടിന്റെ ചെറിയ വഴികഴിഞ്ഞിട്ട് കൊളാണ് അപ്പഅ ത് നറഞ്ഞു കഴിഞ്ഞാഴിഞ്ഞാല് നമുക്കൊള്ള് അങ്ങോട്ടുംങ്ങോട്ടും പോന്നത്ഒരു ബുദ്ധിമുട്ടാ കാരണംവണ്ടിയിക്കെ ഉണ്ടായതൊണ്ട് വണ്ടിയിലൊക്കെ ഈവെള്ളമൊക്കെ ആയികഴിഞ്ഞ പിന്നെ ഭയങ്കരപ്രശ്ന അതേയൊള്ളൂ അല്ലാതെഅങ്ങനെ വല്ലിയ പ്രശ്നായിട്ടൊന്നുംഇല്ല
ആ ആ
അവിടൊക്ക്യോ
പറമ്പ്പോൽത്തെ സ്ഥലംണ്ടാവുലെ പൊൻന്തിയസ്ഥലങ്ങള് അങ്ങെൻത്തെഏരിയാണ് നമ്മുക്ക് ഇങ്ങനെറോട്ടിലൂടെ കുത്തിഒലിച്ചുപോവും താഴോട്ട്ഇതേപോലെ ഒരുപാടണ്ട് അവിടേക്ക്മൊം
വെള്ളോംപോയി
ആഹ അങ്ങനെപോയിക്കോളും
മം വെള്ളത്തിന് പ്രശ്
ആ
മഴയായികഴിഞ്ഞ പക്ഷെ ഒരു ബുദ്ധിമുട്ടെന്നറി ജോലിക്കൊക്കെപോവുന്നവരും പഠിക്കാൻപോകുന്നപിള്ളേർക്കും ഭയങ്കരബുദ്ധിമുട്ട അല്ലെങ്കിവാടിയൊക്കെ പോവണ്ടേ?
ആ പൊറത്ത്റങ്ങാൻ ഭയങ്കരചടപ്പാണ് ഈമഴ പെയ് എന്നാൽനമുക്ക് ഭയങ്കരഇതാണ്
ഇതെന്തോ ഉണ്ടായതുകൊണ്ട് രണ്ടൂന്നുസം മഴയാണെന്ന്
ആഹ ആഹ പറഞ്ഞു ആഹ പറഞ്ഞ് കേട്ട്ഇങ്ങനെ
ഉം സത്യാ അതന്നെ
പിന്നെ ഹസ്ബൻറ് എന്താ ചെയ്യുന്ന്
ഹസ്ബൻ് ഏസിന്റെ മെക്കാനിക്കാണ് സർവീസും തെക്കെആയിട്ട് ഇങ്ങനെ ആഹ് നാട്ടിലാണ്
ആ വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടിലിവിടെ ഏഹ് അമ്മായിയമ്മ പിന്നെ ഒരു അനിയനുണ്ട് ഹസ്ബൻ്റിന് അനിയന്ണ്ട് അനിയൻ അനിയന്റെ വൈഫ്
ആരുല്ല്യപ്പോ ഓന്ഏ പൊറത്താണ് ഗൾഫിൽ ആയതോണ്ട് ഓള് ഓളെ വീട്ടിലാ നിക്കാറ്
ഓ അനിയൻ ഗൾഫിലും അനിയന്റെ വൈഫ് വൈഫിന്റെ വീട്ടിലും അല്ലേ
ആഹ് ഓളന്തെങ്കി പരിപാടികളൊക്കെ ണ്ടാവുമ്പോ മാത്രം വരും അങ്ങനെ കൊറച്ച് ദിവസം നിന്ന്കാണ്ട്
പിന്നീട് പോവുങ്ങനല്ലേ ആ ആ
ഫുട്ബോള് ഫുട്ബോളുകൾ ആ
കല്യാണം നോക്കുന്നുണ്ടാ
കല്യാണംങ്ങനെരു വാക്കൊറപ്പിച്ച് വെച്ചേക്കുവ പ്പം ഒര് രണ്ട് മൂന്ന് മാസൂടെ കഴിഞ്ഞ് ഇനി ഒരു എൻഗേജ്മെന്റ്ക്കെ നടത്തണം
ആഹ് ആഹ
ആപ്പങ്ങനെ അതെങ്ങനെയാ ഹല്ലോ
ആഹ് ങ്ങള് രണ്ട് മക്കളാണോ
ആ ഞ ഞാൻ എളയതാ എനിക്ക് മൂത്തതാ ചേട്ടൻ
ആഹ് ആ ആ ചേ ട്ടൻ്റെ കല്യാണം നോക്ക്ണ്ടോ
ഇല്ലി ഈ മൂത്തത് ചേട്ടനൊക്കെ ആവുമ്പോ നമ്മള് പെൺപിള്ളേരെയല്ലേ ആദ്യമേ കെട്ടിക്കുന്നെ അങ്ങനെയക്കെയാ ഇവടെ പറയുന്ന പക്ഷെ ഞാൻ പറയുന്ന ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്നാ ചേട്ടന് എന്നേക്കാ നാല് വയസ്സിന് മൂത്തയ എനിക്കിപ്പ ഇരുവത് വയസേ ഒള്ള് ചേട്ടന് ഇരുവത്തി നാലൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ എൻഗേജ്മെന്റ് നടത്തിവെച്ചട്ട് ക്ക് പിന്നൊരു അഞ്ച് വർഷൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണം മതി അപ്പത്തേക്കിനും ചേട്ടന്റെ അങ്ങ് കഴിയട്ടെ എന്നാ പറയുന്നേ
അഹാഹഹ
എനിക്കതാ താൽപര്യം ഒരു ജോലിയൊക്കെ നമുക്ക് ആയിക്കഴിഞ്ഞിട്ടാ കെട്ടുന്നെങ്കി അത് അതല്ലേ നല്ലേ
ശരിയാണ് ഇപ്പോ ഹ്ഹ ആണുങ്ങൾക്ക് മാത്രം പണി ഉണ്ടായിട്ടും ജീവി ക്കാൻ കയിയാത്ത കാലാണ്പ്പൊ
ആ സത്യം സത്
ആ നമുക്കൊരു കുടുംബായി കഴിഞ്ഞാല് മ്മക്ക് വീട്ടിൽ ട്ട്ലെ ചെലവന്നെ ആ അറിയുള്ളൂ വീട്ടിലെ ചെലവന്നെ നമ്മക്ക് ഉം മാനേജ് ചെയ്യാൻ പ റ്റ്ല ഒര്ദിവസം രണ്ട് ദിവസം പണില്ലാണ്ടാവുമ്പോത്തെന് നമ്മക്ക് ഭയങ്കര
വലയും മൊത്തത്തി സത്യവ
നമുക്ക് ഉം കുട്ടികളൊക്കായി കഴിഞ്ഞ ഓൾക്ക് ഇഷ്ട്ട പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയി വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും
അതും പഴയ കാലം അല്ലെല്ലോ ഇ
ആ ഇപ്പൊ ഇപ്പൊ അങ്ങനെയാണല്ലോ
ഉം ഉം
ആ അപ്പൊ ന്നാ ശെരി ഓക്കെ
ആ ശരി
ആ ഉം